ഹലോ ഹലോഉറങ്ങിയോ
ഇല്ല ഉറങ്ങിയില്ല രാവിലെ വരെ എനിക്ക് ഉറക്കില്ലല്ലോ
ആ
ആ അപ്പൊ എന്ത് പറ്റി ഫുഡയത് ചോറൊക്കെ കഴിച്ചോ
ആഹ് ചോറൊക്കെ കഴിച്ചു
എന്താ ചോറാണോ അപ്പാണോ
അല്ല ചോറ്ന്നെ കഴിക്കാറ്
കറിഎന്താണ്
കറി ഫിഷ് കറി
ഉ തനികെത്രെ പ്രായായി
ഇരുപത്തഞ്ചയസ്സ്
പഠിക്കാണോ
അല്ല അല്ല പഠിക്കല്ല രണ്ട് കുട്ടികൾ ണ്ട്
ണ ആഹ് ആ അങ്ങനെ ആ എവിടെയാ കല്യാണം കഴിഞ്ഞത്
കല്ല്യാണം കഴിഞ്ഞത് മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ശ്
ആണോ ആഹ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒഴിവാക്കുന്നേൽ കേസിലാണ് ഉള്ളത് വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് ഭർത്താവുണ്ട് ഉമ്മ ഉപ്പ പിന്നെ രണ്ട് കുട്ടികള്
കുട്ടികള് പഠിക്കാണോ അല്ല ചെറിയ കുട്ടികളാണോ
ഒരാൾ എൽ കെ ജി ആണ് ഒരാള് ചെറുതാണ് ഒന്നര വയസ്സായിട്ടോളു
ഈ കല്യാണം കഴിച്ചിട്ട് എത്രായി
കല്ല്യാണം കഴിഞ്ഞിട്ട് ഏഹ് എന്താ പറയാ ആർ വർഷായി
ആ
നിങ്ങള് എന്താ ചെയ്യന് വർക്ക് ചെയ്യണോ അതോ
ആ ഓൺലൈൻ ബിസിനസിലാ
ഓൺലൈനോ
ആ ഓൺലൈൻ ബിസിനസിലാണ്
ആ ആ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടിൽ ഉമ്മ മരണപ്പെട്ടു ഉപ്പവും മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ട് രണ്ടു വർഷമായി ഉമ്മ മരണപ്പെട്ടിട്ട് എട്ട് മാസായി ഞാനിപ്പോ വീട്ടിലാണ് അനക്ക് ആറ് ചേട്ടന്മാറും രണ്ടനുന് ഞ്ജൻ ജൻമാറും ഒരേ സഹോദരിയും
ഓ അ ശെരി
ചേട്ടന് പൊ രായിട്ടുണ്ട് തോതന്നെ വീടായി അതിനെ വാ ഭാര്യ ഒരു കുട്ടി രണ്ടാമത്തെ ചേട്ടന് ആ ല്ലാരും കല്യാണം കഴിഞ ന്റെ തല്ലാം കഴിഞ്ഞ ന്റേത് മാത്രം ഇപ്പൊ ഡിവോഴ്സ് ആയിട്ടുള്ള ഡിവോഴ്സിന് കേസ് കൊടുത്തിട്ടുള്ളതാ
ഓ അത് ശെരി അങ്ങനെയാണോ
നല്ലോണം തല്ലായിരുന്നു സഹിക്കാൻ പറ്റില്ല ഉമ്മവും പെങ്ങവും എന്തൊക്കെ പറഞ്ഞഞ് കൊടുക്കും വെറുതന്നെ ഞാന് പ ചെയ്യാത്ത കാര്യയിരിക്കും അയിൻ വെറ്തെ തല്ലൊള്ളാ പറ്റില്ലല്ലോ അതോണ്ട് കൊറെേ സഹിച്ചു പിന്നെ മൊഴി ചൊല്ലിച്ചു ച്ചു ദേഷ്യത്തില് ഞാ പിന്നെ പോയി പോയില്ല ഇല്ല കുട്ടികളില്ല
ഉം കൊറ ആയിന്നോ കല്യാണം കഴിഞ്ഞിട്ട്
ആ കൊറേന്ന് പറഞ്ഞാല് ഒരു വഷം താനേ നേരെ പോയിരുന്നു പിന്നെ ഒരു രണ്ട് മൂ മൂന്ന് മാസം ശരി ഉണ്ടായിരുന്നു പിന്നെ അതേ സ്വഭാവം അത് പെങ്ങളെ ഭർത്താവ് കള്ളു ടിക്കായിരുന്നു ഏ ക ഞ്ചാവാ അതൊക്കെ ണ്ടായിരുന്നു അവളെ അടിക്കായ്രുന്നു അത് കണ്ടിട്ട് ഞാനും അവനും സ്നേഹത്തിലാവകുമ്പോ അവൾക്ക് അസൂയ ഓളിങ്ങനെ പറയുംഓൾ അങ്ങനെ ആ കു ത്തിത്തിരിപ്പ അങ്ങനെ ണ്ടാക്കീട്ട് ആ അടി ഇണ്ടാക്കും അങ്ങ്ട്ട് ചിരിക്കും
മ്‌മ്
പിന്നെ അന്നെ മനസ്സിലാക്കിട്ട് പോലും വീണ്ടും അതേ പാതേൽ പോയി പിന്നെ അനക്ക് പറ്റില്ല സഹിക്കാൻ പിന്നെ മാമാൻമാരെ അതന്നെ മാമ മരണപ്പെട്ട് മൂത്തമാന്റെ വീട്ടിലായിരുന്നു ആ ദിവസ സഹിക്കാൻ പറ്റില്ല ആ മൂ ത്തമാന്റെ വീട്ടിലായിരുന്നു പിന്നെ അവിടെ മാമര് മരണപ്പെട്ടിട്ട് നാപ്പത് വർഷം വരെ നാപ്പപത് ദിവസം വരെ ആടെ അവര് അവര് ഓരോന്ന് പറയാങ്ങെങ്കീന മൂത്തമ്മന്റെ മോളുംഞാനില്ല പറയാത ത്തെ കാര്യമായിരിക്കും എന്നിട്ട് പിന്നെ അവിടെ അവിടെ ആായിരുന്നു ആ അവിടെയാണ് ദേഷ്യം വന്ന് മൊഴിചെല്ലിയത്
ആ അത് ശെരി
ഏട്ടന്റെ കല്യാണത്തിന് ഞ വീട്ടില് വന്നു കല്യാണലല്ലാം കഴിഞീട്ടൊരു മാസം ഴിഞ്ഞിട്ട് പോയി പോയിട്ട് വീണ്ടും അതേ പാത ലാസ്റ്റ് സയ്ക്കാൻ പറ്റില്ല പിന്നെ അടക്കങ്ങണ പോന്നു പിന്നെ ഉപ്പ പർഞ്ഞു പോണ്ട മാങ്ങ് ഉപ്പ മരണപ്പട്ടിട്ട് നാല്പ്പത് കഴിഞ്ഞിട്ടൊരിക്കെ പോയി പോയിട്ട് പിന്നെ വന്നു വന്നു പിന്നെ പോയില്ല ഉമ്മ പറഞ്ഞു പോണ്ടേ വേണ്ട അങ്ങനെ ഇപ്പോ മൂന്ന് വർഷമായി വീട്ടിലും തിൽ ൻക്ക് പ്പോ പറഞ്ഞാലൊന്നും അറിയില്ല തല്ല് മാത്രല്ല ചൂട് പാല് തലേലൊഴിക്കും മൊളക് വെള്ളൊയിക്കുംഊ ശല്യംന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിനശ് കൂട്ടിട്ട് ചവ്ട്ടീട്ട് ഹോസ്പിറ്റലല്ലായി
ആ ഇപ്പത്തെ കാലത്തൊന്നും അങ്ങനെ ആരും ക്ഷമിച് നിക്കൂലല്ലോ. പിന്നെ ങ്ങളെന്തെ കൊറെ കാലം നിന്നെ
എല്ലാരും നമ്മ ഇങ്ങനെ സഹിച്ച് നമ്മളേൽ ഇണ്ടല്ലോ കുറുവായാലും സഹിക്കണോന്നല്ലോ
മം മം അല്ല ന്നാലും അങ്ങനെല്ലേയിര് ദേഹോപദ്രവമ ഒക്കെ ണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു
ആ ഇപ്പള അനക്ക് അതെ ഇപ്പഴക്ക് തോന്നുന്നുണ്ട് വെറുതെ എന്റെ ജീവിതം കാളഞ്ഞു
അതാണ്
വീണ്ടും നാല് കൊല്ലം വീണ്ടും പോയി. ഇപ്പൊ മൂന്ന് കൊല്ല ഇപ്പൊ പോവാതിരുന്നു. ടോട്ടലി ഈ സെപ്റ്റംബർ ആവുമ്പോ എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്.
ഓ അഹ് ശരി.
അടുത്ത എന്റെ സമയം കളഞ്ഞു എന്റെ ജീവിതം കളഞ്ഞു.
ഉം എന്നിട്ട്പ്പ ഡൈവേഴ്സിലാണോ.
ആഹ് ഡൈവോസിന് കേസ കൊടുത്തിട്ടുള്ള ഉപ്പിട്ട് തരുന്നില്ല അതാ ബുദ്ധിമുട്ട്.
ഓ അവനന്റെ തലേന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടാവൂല ല്ലെ.
ആഹ അതെ അങ്ങനെയ ഒഴിഞ്ഞ് പോയില്ലെങ്കിൽ സന്തോഷായിരുന്നു.
അതെ അതെ
അല്ലെ ഇപ്പത്തെ കാലത്തൊന്നും അങ്ങനെആരു ക്ഷമിച്ച് നിൽക്കൂല്ല, കാരണം എന്താച സ്ത്രീകൾക്കു അപ്പ എങ്ങനെ ആയാലും സ്വന്തമായിട്ടരു തൊഴിലോ കാര്യങ്ങളോ ചെയ്തിട്ട് അങ്ങനെയപാരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാലമല്ലല്ലോ ഇപ്പൊ പഴയ പോലെ
മുന്നേ എനക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അന്നേ നമ്മ ഈ ഓൺലൈൻ ബിസിനസ്സ് ഉള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ മുന്നേ നമ്മളിങ്ങനെ വിജയിക്കുആ യിരുന്നു. ഇപ്പല്ല അറിയുന്നതല്ലോ ഉണ്ട്ന്ന് ഇങ്ങനെ ആദ്യം എന്റെ ഉമ്മയാണ് എന്നെ വീട് കെട്ടാൻ പറഞ്ഞു അങ്ങനെ ആ ക്യാഷ് കൊണ്ട് റ മീ നന്ന ഒരു ചങ്ങാതിയോടെ ഒപ്പം ചേർന്നതാ. അതിങ്ങനെ പോന്ന പ്ലാനായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല പ്ലാനിലാ കേറി നല്ല ഗവൺമെന്റ്അ അപ്രുവലുള്ള പ്ലാനാണ് ജൻഡർ ഗെറ്റ് സോഫ്റ്റയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റ് എന്ന കമ്പനീന്റെ അയിനി ഇപ്പൊ കേറിട്ടുണ്ട്, അത് നല്ലൊരു പ്ലാനാണ്.
അത് ശരി.
നല്ല രീതില് പോണുണ്ട്. പിന്നെ ടാറ്റസ് ഇട്ടിട്ട് ആയിരത്തി ഇരുന്നൂർ കൊട്തിട്ട് ഡെയിലി റ്റാ റ്റാറ്റസിറ്റാൽ നമുക്ക് ഒരു ദിവസം ഇരുപത്തഞ്ച് രൂപ വെച്ച് പതീസത്തിനു ഇര് ന്നൂറ്റിഅയ്മ്പത് ഗൂഗിൾ പേ ചെയ്തു
അതെ
എന്താന്ന് പറയുന്ന അയ്ല് ഒരു രൂപ മുന്ന ആർ രൂപ ഇട്ടിക്കോണ ഇപ്പ അതില് കുറവായി. പക്ഷെ ഇത് ഡ്രീം ലൈഫ് നല്ലതാണ്. അതില് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കൊടുത്താൽ അതില് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ട മറ്റുള്ള പ്രോഡക്റ്റ്ന്നേ സോപ്പായാലും എണ്ണ ആയാലും അത് ആയിരത്തി ഇുന്നൂറ് കൊടുത്താല അതിന്റെ ആ പ്രോഡക്ടിന്റെ പൈസ ആണ്. പിന്നെ ഈ ടാറ്റസ് ഇട്ടേന്റെ ഫ്രീ ആയിട്ട് കി ന്നതാണ്.
ആ ആ
അതല്ല സംഭവം അത് മുന്നോട്ട് പോകും അഞ്ച കൊള്ളായ തമ്മന് തുടങ്ങിട്ട്
ആഹ
അത് കാശ് കൂട്ടിന്നല്ലാം പറയുന്നുണ്ട് ഞാനിപ്പോ മൂന്ന് റഫറൻസ് കൊണ്ടുവന്നു മു ന്നൂറ്റിമ്പത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഒരാളെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ ഓറ് താറ്റ ടാറ്റസ് ഈ ഡ്രീം ലൈഫിന്റെ അതില് പിന്നെ വേ റ്റാറ്റസ് ഓർ വെക്കുന്നല്ല പതീസം അപ്പൊ അയ് നമുക്ക് അയ് മ്പത് രൂപ ഇത് പോുന്നത്തോളം കിട്ടും അയ്മ്പത് രൂപ പതീസത്തിൽ അങ്ങനെ മൂന്ന് പേരായിട്ട് നൂറ്റയ് മ്പത് രൂപ അങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പൊ രണ്ട് പേര് കേറാന്ന് വെച്ചിട്ടുണ്ട് ഞാന് എൽപൽ കേറ്റി ക്കിയതാ രണ്ട മൂന്ന് പേരെ
ഇനി നാളത്തേയ്ക്കാവശ്യ കിട്ടിയാല് പിന്നെ ഇത്താര കേട്ടണെന്നുണ്ട് അൽപ്പ കേട്ടിട്ട് പിന്നെ ക്യാഷ് കിട്ടുമ്പോ തരുന്നുണ്ട് ക്യാഷ് പിന്നെ കിട്ടീട്ട് നമ്മൾക്ക് തന്നിട്ടായിട്ട് പിന്നെ ഓറെടുക്കും ആ അതെ എന്തായാലും ജീവിക്കണോല്ലോ അല്ല ഒഴിവായല് പിന്നെ ആഹ ഒഴിവാകാൻ നോക്കിട്ട് അന്വേഷിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കണം കുട്ടികൾ ഇണ്ടായാലും പ്രശ്നോല്ല
അതാണ് അതെല്ലാ ഞാൻ പറഞ്ഞേ ഇപ്പൊ ഇപ്പ എന്ന് പറഞ്ഞാല് ഒറ്റ ഒറ്റതടിയണല്ലോ എന്തും ചെയ്തു ജീവിക്കാലോ
ആഹ ഉ പിന്നെ പിന്നീട് നമ്മ പിന്നീട് ആലോചിക്കും കുറച്ചു പ്രായവുമ്പോ ആലോചിക്കും ഒരു തുണയുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു സംസാരിക്കാനും ഒറ്റപ്പെട്ട് ജീവിക്കും എപ്പഴും നമുക്ക് ആങ്ങളമാറ കിട്ടില്ലല്ലോ അവരെ ബദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാ മുന്നോട്ട് നല്ലീല് പോണ ണോ ആഗ്രഹം ഒരു നല്ല ജീവിതം കിട്ടണോന്ന് ആഗ്രഹം എനക്ക് ഒന്നും വേണ്ട അതാ അത് ചന്തം പാങ് അങ്ങനത്തൊന്നും വേണ്ട കറുപ്പ് വെളുപ്പ് അതൊന്നും നാ നോക്കില്ല പിന്നെ മൂന്നു നേരം നോക്കി ന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം സ്നേഹിക്കുന്ന ആളായിരിക്കണം അത്രമാത്രം എന്ത് ത്യാഗം ചെയ്തി എാലും ന അവന്റെ ഒപ്പ ഓന് എന്ത് പട്ടണി കിടന്നാലും അവന്റെ ഒപ്പ നൽീയിക്കും പക്ഷെ അഹണ്ട എനിക്കിപ്പോ മുപ്പത്തിമൂന്നാ
മുപ്പത്തി മൂന്നില്ലേ
ഞാൻ ജീത വറുതേ കാസർപോടാ ഉ നിങ്ങളെവിടെയാ
ഞാന് മലപ്പുറന്ന്
അത്ര നല്ല ആൾക്കാരല്ലോ നല്ല സ്വഭാവം നല്ല ആൾക്കാര് നല്ല സ്നേഹള്ള അവരല്ലേ ആണുങ്ങളായാലും നല്ല പിന്നാണ് പെണുങ്ങളായാലും അത് എന്തായാലും കൊറച്ചു പേര് പൊട്ടുണ്ടാവും ഇല്ലന്ന് പറയല്ല പക്ഷെ മലപ്പുറം നല്ല ആൾക്കാരാ കൊറെ ആയി അറിയുന്ന കൊറെ പേര് പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ട്ന്നല്ലാം ആലോച ജന വരുന്നുണ്ട് ചങ്ങായിമാർല്ലാം പറഞ്ഞിട്ട്
ആഹ
മറ്റെ ഇ ഇത് ഒന്ന് ഒപ്പട്ട് പ ഇുന്നങ് ഇര
അതെ എന്നാ രക്ഷപട്ടിരുന്നു അല്ലേ
അയാ അതാണ് നൂറ് വിഷമാന്ന് ഇപ്പ ഉമ്മാവും ഇല്ല ഉപ്പാവും ഇല്ല അങ്ങനെ
അതാണ് ഒറ്റപ്പെട്ട് പോക ശരിയാണ് നിങ്ങൾ പറഞ്ഞത്
ആഹ്
ആങ്ങളമാരൊക്കെ എന്ന് പറഞ്ഞ ഒരു പരിധി ഉണ്ടാവുലേ യിപ്പോ സിസ്റ്റേഴ്സ് ആണെങ്കിലും അവർക്ക് അവരുടെ കുടുംബവും ജീവിതവും അങ്ങനെ ആങ്ങളമാർ അങ്ങനെ
അതെ ഇതാവുമ്പോ വിഷമാവുന്നുണ്ട് നല്ലവോണം
ആഹ്
ഉം
പുറത്തൊക്കെ പോയി അങ്ങനെ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ
പോക്കുണ്ടായിരുന്നു പക്ഷേ ആറ് ബ്രദേഴ്സ് ഉണ്ടാകുമ്പോ എല്ലാരും ചോദിക്കുല്ലോ അവരോട് നമ്മളോട് ചോദിക്കില്ല നമ്മൾ പോകുമ്പോ അവരോട് ചോദിക്കുവല്ല നി ഈ ആറാൾണ്ടായിട്ട് അവളെ എന്തിനാ പണിക്കയക്കുന്നേന്ന്
ഓളെ ന്തിനാ പണിക്ക് പറഞ്ഞയക്കുന്നേ ചോദിക്കോത് ശരി
ഓൺലൈനാണെങ്കില് പൊരൽ ഇരുന്നിട്ടല്ലേ ആരും അറിയില്ലല്ലോ ചെയ്യുന്നത്
അതെ അതെ
പിന്നെ മനഷമാരെ വായി കെട്ടാൻ പറ്റില്ല നമ്മു ഇച്ച വേറെ പുരകെട്ടി താഴ തന്നെ ഉമ്മ കൊടുത്തിന്നു സ്ഥലം കൊടുത്തിരുന്നു അള കെ രണ്ടാമത്തെേച്ച് മേടിച്ചിട്ട് അട കെട്ടുന്നുണ്ട് കുറച്ചപ്പുറം മൂന്നാമത്തെ ചച്ച അന്റെ ആട തന്നെ കെട്ടുന്നുണ്ട് ഇപ്പൊ നാലാമത്തെേച്ച് ഇപ്പ അവന്റെ വീട്ട തന്നെ ധാരാള് വിറ്റ സ്ഥലം വാടോ അങ്ങനെ ഓറും കെട്ടാൻരിക്കുന്നട്ട് പിന്നെ അനുജനും പിന്നെ അഞ്ചന് ഏ ഇങ്ങനെ അഞ്ച് കൊല്ലത്ത് അങ്ങനായിട്ട് മേങ്ങിട്ടുണ്ട് പെര മണിയമ്പറല്ല ഉം അങ്ങാനോക്കെ ഇപ്പഴ ഈ പോര വിൽക്കുന്നുണ്ട് അതെ ഉമ്മ ഉപ്പ എല്ല മരണപ്പെട്ട ഓരി കൊടുക്കണല്ലോ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണാലോ അപ്പൊ അങ്ങനെ വീതിച്ച് കൊടുക്ക വിറ്റു വിറ്റിട്ട് ഇനിയിപ്പോ പോയില്ല ഞങ്ങൾ ക്യാശ് ഫുള്ള് തന്നാല് എറങ്ങും
ഉ
അപ്പൊ ഞാന അനിയന്റെ വീട്ടില് മണിയമ്പപാറയിൽ നിക്കും പിന്നെ ൻക്ക് അങ്ങനെ ആരൊക്കെ നി ന്ന് ആഗ്രഹമല്ല എന്താലും ഞാനൊരു വാടകൊക്കെ റൂമ് മേടിക്കും
ഉം
അങ്ങനായിട്ട് ഫണ്ടി എടുത്തി ജീവിക്കാന്ന് തോന്നും നോക്കുന്ന പിന്നെ അടുക്ക് ജോലിക്ക് പോകാലോ അവിടു പിന്നെ ആങ്ങളമാർക്ക് ശല്യ ഇല്ലല്ലോ നമ്മ എ ചെയ്താലും പോയാലും പക്ഷെ വേണ്ടാത്ത കാര്യത്തിന് പോവില്ല നല്ലതാണെങ്കിൽ ആ ഹലാലായ കാര്യങ്ങൾ ശെരിക്കും മുന്നോട്ട് പോകും
ആ
ആ സന്തോഷവും പിന്നെ സഹായം അങ്ങനെയൊക്കെ ചെയ്യും ആപ്പണ എന്തായാലും സഹായം ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് കൊടുക്കണല്ലോ. ഓന്ന ഇത്ണ്ട് ആഗ്രഹമുണ്ട് പിന്നെ ഫാഷൻ ഡിസൈനിംഗ് പഠിക്കണന്ന് നല്ല ആഗ്രഹ
ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ
ആ അതന്നെ മീ അത്രയും പറയാാനുള്ളു
ഉം
ന എന്താ നിങ്ങളെ കാര്യന്നു പറഞ്ഞില്ലല്ലോ